ആ സുഖാ എന്തൊക്കെയുണ്ട് വിശേഷം? ഒക്കെ നല്ലത് ങ്ങനെ പോകുന്നു
ആടത്തെ കാലാവസ്ഥല്ലൊങ്ങനാ
കാലാവസ്ഥന്ന് കുറവെന്നെണ് മഴക്കൊക്കെ
നല്ല വെയിലില്ലെ
ആ ഓ നല്ല വെയിലാണ്
ആ നല്ല വെയിലേനി നാളീങ്ങന്നെ മതിയേന് അല്ലെ കൊറച്ചു നാള് വരെ
ആഹ് അ ഇപ്പൊ കൊറച്ചൊരു മൂ ആ അതെന്നെ ഇപ്പൊ കൊറച്ചൊരു മൂടലുണ്ട് തോന്നുണ്ടലെ
ആഹ് ഇന്ന് നല്ല എല്ലാം ഉണങ്ങിയല്ലോ അതുപോലെന്നെ നാളെ കൊറച്ച് ച്ചാളുകൂടി ഉണ്ടെങ്കില് സമാധാനം ആയി നി എല്ലാ ഡ്രസ്സും ഉണങ്ങി കിട്ടും അപ്പം കൊറേ നാളേത്തതായില്ലേ ദിവസം അലക്കുന്നൊണ്ട്
ഉം ഉം മടക്കി വെക്കുമ്പോ അത് തേ ഉണങ്ങി കിട്ടിയാ നല്ലൊരു മട്ട ട്ടാണ്. ഇങ്ങള് ചായ കുടിച്ചാ? ആ ചായൊടിച്ചു
ചായോടിച്ച്
ആഹ് ആഹ് പഴമ്പൊരി
പഴാ പൊരിച്ചിന് പറ്റണദിവസം പയം പൊരിക്കല് ഇപ്പ ഓനിനി പരിപ്പെടെ എന്താ എന്തേയ്യുന്നുള്ള കൺഫ്യൂഷൻ
ആഹ് ആ ആ പരിപ്പ് വട പരിപ്പ് കുതിർ ഇല്ല ഇല്ല ചെയ്യ്ണില്ല ഏ ഏഹ് ഇങ്ങളോ
പറി ജോലിയായിട്ടുംല്ല
ഇല്ലല്ല ഇങ്ങെളെന്തേം ചെയ്യ്ണ്ടോ അത് ഫൈവറ
ആ ആടെ കൃഷിയെല്ലോം ഉണ്ടോ
ഇല്ലേ കൃഷിന്നുംല്ല ഇണ്ടാക്കല് ഉ ഉം അമ്മളിങ്ങനെ ആ അതൊക്കെ ഇണ്ട് അതൊക്കെ സാധാ അമ്മള് ഇണ്ടാക്കിയതല്ലാതെ അത് ആഹ് അങ്ങനെ ഇണ്ടായതാണ്
കിടക്ക് വിത്തല്ലുണ്ടോ
ആഹ് ഇണ്ടേ പപ്പായ ഇഷ്ടം പോലെണ്ട്
മധുരം ഉണ്ടാവൂലല്ലോ ഓരോ പപ്പായന്റെമരം എന്റെ നല്ല മധുരംള്ളതാ അന്നേരം ഉള്ളതൊന്നും മതിരുല്ല
ആഹ്
കുമ്പളേങ്ങൽ
പ കുമ്പളങ്ങൽയ്യ ഉംഇപ്പൊ മത്ത
പിന്നെ ഈ ചേമ്പിന്റെ ഇലയില്ലേ ഇലന്റെ താളി എടുത്തിട്ട റി വെക്കും പോലെ ഒരു തന്ന നങ്ങൾ വെക്കലുണ്ടാ?
ഇല്ലല്ല നഞമ്മളത് ഒന്നായിട്ട് ഒക്കെ ഇങ്ങനെ എന്താ കിഴങ്ങും ഒക്കെ ഇട്ടാണ്ട് ഒരു കൂട്ടാന ആക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കല്ലോ?
ആഹ
ആ അങ്ങനെ വെക്കലുണ്ട്
ഏത് ചേമ്പിന്റെല്ലേ പോലത്തെ ഈ വയലിലെല്ലാം കാണുന്ന എലാ
ആഹ് ആ അതെന്നെ താള് താള് അറിയ്ണെ
ആഹ് അത് ഉപയോഗിക്കൂ അതെന്നെ ഞാൻ ചോദിക്കുന്നത് അതനക്കന്നെ അതെങ്ങനെയ സംഭവോ നമ്മളെ വീടെൽ ഒരുപാടുണ്ട് നമ്മളൊന്നും ഇന്നെ വരെ അറിയിലാ
അതെയോ അമ്മക്ക് അറിയില്ല അമ്മക്ക് ഇത് എന്താ വച്ചാല് ഈ കെഴങ്ങില്ലയാ എന്താ പറയാ ആ ചൊറി ചൊറി പൂള പൂളാ പറയുന്ന സാധനം
ഏ
കപ്പല്ലേ കപ്പ കപ്പ അറീലെ കെഴങ്ങ്
ആ ചേന ആ ചേന
ചേനല്ലാ കപ്പ പറയില്ലേ കപ്പ അറിയോ ആ കപ്പ കിഴങ്ങ് അതും പിന്നെ ചേന ചേമ്പ് ഈ താള് പിന്നെ മത്തൻന്റെ എല അതൊക്കെ ഇട്ടാണ്ട് പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് വേവിക്കും
ആഹ് എന്നിട്ട്
ആഹ എന്നിട്ട് പിന്നെ നമ്മള് തേങ്ങ തേങ്ങ നല്ല ജീരകം ചെറിയുള്ളി ഇട്ടാണ്ട് നമ്മള് ഇങ്ങനെ ചമ്മന്തിക്കെല്ലേ അങ്ങനെ ചെ അങ്ങനെ അധികം അരക്കാതെ
ആഹ്
ആ അങ്ങന അരച്ചിട്ട് അയ്ക്ക് കൂട്ടുക അയക്ക് കൂട്ടിയിട്ട് പിന്നെ കടുകൊക്കെ വർത്ത്
അയ് നല്ല രസാ
ആഹ് നല്ലരസാ കൂട്ടാന് പർഞ്ഞാണ്ട്
നമ്മള് ചേമ്പ് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് പായസം പോലെ ആക്കലുണ്ട്.
ചേമ്പോണ്ടോ? ചേ ചേമ്പ് മറ്റേ ചെറിയ സാധനല്ലേ ചേമ്പ് അറിനെ
ചേമ്പ്ന്ന് വെച്ചാല് ഒരു കറുത്ത പോലത്തെ ബത്താസിനെ പോലത്തെ
ആഹ് ആ ചേനന്റെറെ ഒക്കെ മറ്റേ അങ്ങനെ ചെറിയൊരു കിഴങ്ങ് പോല്ത്തെ സാദനംആ ആ ആ അതെന്ത ചെയ്യാ?
അത് പുയുങ്ങും
ആഹ്
ആ പുഴുങ്ങീട്ട് തോലെല്ലാം കളയും തോല് കളഞ്ഞിട്ടും പുഴുങ്ങു എല്ലാണ്ടും പുഴുങ്ങു എന്നിട്ട് അത് നല്ലോണം ഒടക്കും ഒടച്ചി ട്ട് തേങ്ങ തേങ്ങ പഞ്ചസാര ഇട്ട് കൊറച്ച് ജെസ്റ്റ് മിക്സിയില്
അരക്കും
ഇതാക്കൂ എന്നിട്ട് രണ്ടും കുഴച്ചിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് അതുപോലെ തന്നെ വത്താസന്ന് അറുന്നില്ല മധുരൊക്കെ കെഴങ്
മധുരകെഴങ്ങ്‌ ആ ആ അത് ഞമ്മളിവിടെ മറ്റേ ഇത് അങ്ങനെ ആക്കല്ണ്ട് എങ്ങനെ റിയോ ചക്കക്കുരു
ചക്കക്കുരുഎങ്ങനെയ ആക്ക അങ്ങനത്തെ ഇതാക്കൂലല്ലേ മതിര ഇട്ടിട്ടാക്കുവോ
മധുര ശർക്കര ഇട്ടാണ്ട് ശർക്കരയും തേങ്ങയും അങ്ങനെ ഉരിക്കാണ്ട്താക്കുല്ലേ
പുയങ്ങിയിട്ട് ഉപ്പ് ഇട്ടിട്ട് തിന്നും
ഏ ഏ ച ആ അങ്ങനെല്ലാതെ ചക്കക്കുരു നമ്മള് ഇതേമാതിരി പിഴുങ്ങിട്ട് നല്ലോ ഒടക് ക്കുക എന്നിട്ട് ആ ശർക്കര പാനിയ ആക്കൂല നമ്മള് ആ പാനീക്ക് നമ്മള് തേങ്ങ ഇട്ടാണ്ട് നല്ല ഉര്ക്കിയ മാതിരി ആക്കിയിട്ട് തേങ്ങയും ശർക്കരയും കൂടി കോയമ്പ് രൂപത്തിലാക്കിയാണ്ട് ഈ പിന്നെ ചക്കക്കുരുവിന്റെ തീ കിട്ടാണ്ട് ഉണ്ടാക്കിയാണ്ട് അങ്ങനെ കഴിക്കും നെയ്യൊക്കെ ചേർത്താണ്ട് ഉരുളാക്കും ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല